ഹലോ ആഹ് എന്തെക്കെ? ഓ ഇണ്ട് എന്തൊക്കെണ്ട്?
സുഖാണ് അങ്ങനെപോണ് ചോറെയ്ക്കെ കഴ്‌ഞ്ഞിങ്ങനെ ഇര് ക്കാ അന്റെ ഫുഡൊക്കെ കഴ്‌ഞ്ഞ ചോറ് കഴിച്ചാ?
ആഹ് ചോറ് കഴിച്ച് കഴിച്ച് കെടക്ക.
ഉം ഞാൻ കെട്ന്നിട്ടില്ല കെട്ന്നാ പിന്നെ വോയിസ് ക്ലിയറാവൂല കെര്തി കെട്ക്കാതിങ്ങനെ കുത്തർക്ക. കെട്ന്നാ പിന്നെ ആ കെട്ത്തം ഔടെ കെട്ക്കും ന്നീച്ചൂല.
ആഹ് ഞാന് ഒർങ്ങിട്ടില്ല ജെൽദോഷോം പനിയൊക്കൊയിട്ടേ.
പൻച്ചാ
ആഹ് പൻച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഗുളികൊക്കെ കുടിച്ച് ഇങ്ങനെ കട്ക്ക.
ആഹ് ഇപ്പൊ പേടിയാ ന്നല്ലെ പനിണ്ടാ?
ആഹ് പനിണ്ട് സുഖല്ലെങ്കിരണ്ടിസം കഴ്‌ഞ്ഞിട്ട് ടെസ്റ്റെയ്യാൻ പർന്ണ്.
ഇപ്പത്തെ പനിയൊക്കെ പേടിയണലെ ഇപ്പൊ ഓരോന്നുംങ്ങനെ കേക്കുണുഅതാ.
ഏഹ്പ്പ ടെങ്കിപനിം എല്ലാ പനിഇണ്ടല്ലോ?
ഉണ്ടാ
എങ്ങെനെ?
കുട്ടിയാക്കൊക്കെ ഇണ്ടോ എല്ലാർക്കും പനിചോയ്ച്ച?
കുട്ടിയാക്ക് വെൽതിനും ചെർതിനുംണ്ട് ഇൻക്കുണ്ട് ഞങ്ങക്ക് മൂന്നാക്കുണ്ട്.
പേടിയാണ് എല്ലാർക്കൂടി വയ്യാതാവുമ്പോ കുട്ടിയാക്കു സുഖല്ലാതാവുമ്പോ തെന്നെ കെദിയെട പിന്നെ അമ്മക്ക് ഓലെ നോ ക്കാനുംകൂടെ വെയ്യെങ്കി അയ്ലാറ കെദിയേട.
ആഹ് അതാണ്
തിര്മ്പാല്ലത്തൊക്കെ മിശി ലിട്ട് തിരുമ്പി ഞമ്മക്ക് ഇനി വയ്യെങ്കിലും ഞമ്മക്ക് കട്ക്കാ ന്നേരണ്ടാവുല
കജ്ജൂലല്ലോ അതന്നെ ഞമ്മളെ അവസ്ഥ അമ്മക്ക് എത്ര വെയ്യാഞ്ഞാലും ഒന്ന് തല പൊന്തീലെങ്കിലും ന്നമ്മള് എണീറ്റില്ലെങ്കി ഒക്കെ അവിടെ കെട്ക്കും
ആഹ് അതാണ്
ഉം പിന്നെയർ ഞാ ഞമ്മക്ക് കുത്തർക്കാനും കട്ക്കാനും ഞമ്മക്ക് റസ്റ്റ്ല്ലല്ലോ
ഉം റസ്റ്റ് ല്ല
ഏതാലും ഇപ്പൊ ഹോസ്പിറ്റല്ക്ക് പോകാനും പേടിയാണ് അറിയ ഔട്ന്ന്ള്ളത് ഇങ്ങട്ടുംകിട്ടും അതാണ് അയിന്റെ ര് സീസണാണ്
ആഹ് അതെ ഇന്ന് വല്ലാതെ തെരക്കൊന്നുല്ല ഞങ്ങൾ ചെന്നപ്പം ട്ടോ
ഇങ്ങളെ അവിടെ ഹെൽത്ത് സെന്റർ ണ്ടോ
ഇല്ല ഹോസ്പിറ്റല് ഇണ്ട് ആശുപത്രി ഗവൺമെന്റ്
ഹു ഉം
ആഹ് ഞാൻ മോൻ ണ്ടായിനി ഓന് വണ്ടി സ്കൂട്ടി ണ്ട് അയ്മ പോയാണ്ട് പൊന്നതാ
ഉം
അഹ് രണ്ടീസം മുന്നേ ഞാനീ വെയില് കൊണ്ടാണ്ട് സ്കൂട്ടി വിട്ടീനി അതാണ് തോന്ന്ണ്ട് ഞാന്
നീരർങ്ങീക്കാരം
ആഹ് അതാ തോന്ന്ണ്ട്.
അതാണേ അഹ് മാറിക്കോളും അങ്ങനെ തന്നെ അയാ മതീന്നു വേറെള്ളഒന്നും കിട്ടിലെങ്കി മതിയേന്നു.
ആഹ് മതീന്നു ഇന്റെ മാ ഇട്ട് മാപ്പൾക്കും ഇണ്ട് ജലദോഷം അയ്നുണ്ട്
ഉം പണിക്കൊയ്ട്ടില്ല
ആ അത് പോയിണ് അത് പിന്നെ എത്ര ഉണ്ടെങ്കിലും ഡോക്ടറേ കാണിച്ചൂല്ല മരുന്ന് കുടിചൂല്ല അങ്ങനെ അങ്ങൻ ത്തെ ഒര് ഇതാണ്
ഇപ്പൊ പനിച്ചാലും കുടിച്ച് കഴിഞ്ഞാലും പേടിയാണ്
ആഹ് പറ്റ അമ്പിയെങ്കിലേ പോയി കാണിച്ച് ഒള്ളൂ തീരെ വെജ്ജെങ്കില്
ഉമ്മാക്ക് ഒന്നുല്ലല്ലോ
ഇല്ല ഉമ്മാക്ക് ഒന്നൂല്ല
എല്ലാരും കൂടി ആയാലും കെതിയടും
അതാണെ
മഴ പെയ്തോ ഇന്ന് ഇന്ന് വെയില്ണ്ടോ നല്ലൊരു അവ
ഇന്ന് നല്ല മഴെ നല്ല മഴ ഇടി കാറ്റും ഇപ്പല്ല ആ ഇപ്പ വെയില്ണ്ട് കുറഞ്ഞെ
ഉം ഇടിമഴ ഒക്കെ തന്നെ ഇന്ന്‌ രാവിലെ ഇവിടെക്കെ രണ്ടീസം വെയിലർച്ചേന് രാത്രി മുതല് നല്ല മഴേ ര്ന്നു
ആഹ് അങ്ങനെ ന്നെ ഇവടിം നല്ല മയ ഇന്നലെ രാത്രിയല്ലേ രാ
ഉച്ചക്ക് ഫുഡോക്കെ ഉണ്ടാക്കിയോ
ആഹ് ഫുഡ് ഞാന് ചിക്കൻ കൊണ്ടന്ന ണ്ടായിനി അപ്പൊ അത് പൊരിച്ചും ചെയ്ത് ഓല്ക്ക് മെല്ലേ കൊറച്ച് താളിപ്പ് ഉണ്ടാക്കിയാണ്ട്
ഉം
ഇന്ന് അങ്ങനെക്കെ ണ്ട് ഒപ്പിച്ച്
പൻച്ചുബം നമ്മക്ക് ചെറിയ അരികഞ്ഞിയൊക്കെക്കാരം മാണ്ടിയ രാ ചോറൊന്നും തിന്നാ തോന്ന്പ്പം തൊള്ളക്ക്‌ രുചി ഉണ്ടാവില്ല
ആഹ് ഞാൻ കഞ്ഞി അച്ചാറും കൂട്ടി അച്ചാറ് ഇവിടെ ല്ലേനി അപ്പൊ ഞാന് അവിടെ അപ്പുറത്ത് താത്താനോട് കുറച്ച് വാങ്ങിയാണ്ട്
കൊണ്ടന്ന്
ആഹ് അപ്പൊ ഓലോട് കുറച്ചു വാങ്ങിക്കാണ്ട് നോക്കി
പനി ഉണ്ടാവുമ്പോ അതൊക്കെ തൊള്ളക്ക്‌ പറ്റുള്ളൂ
ആഹ് അത് നല്ല രസണ്ട് ട്ടോ അത് ഓല് ഏടത്തിന്റെ ഓട്ന്ന് കൊറച്ച്കൊണ്ടുവന്നേ തേയ്നി അത് കാരക്ക മാങ്ങയും കൂടിട്ടാണ് വെച്ചത്
ഉം ഞാൻ അച്ചാറ്ട്ടക്കും പലേ ഐറ്റം ഫുഡ് ഒക്കെ ബാടെ അച്ചാർ ഒഴിയലില്ല ഒഴിവാക്കാന്നല്ലാതെ അങ്ങനെ കൈക്കും വൈ ഇങ്ങനെ കാണ ഒക്കെ ഇട്ടക്കും ഞാൻ എളേച്ചിആൾക്കും മൂത്തച്ചി ഇബല് കൊക്കെ ഒരു പറച്ചിലാണ് ഇത്താന്റെഅടുത്ത് പോയാ അവിടെ നിറയെ അ അച്ചാറേക്കാരന്ന് ഓല് ക്കൊക്കെ വരുമ്പോ എല്ലാവർക്കൊന്ന് കോരി തിന്നോക്കണം ഉപ്പിലിട്ടത് മധുരള്ളത് പലേ ഐറ്റം ഉണ്ടാകും
ഉം ഉം ഞാൻ ഇതേപോലെ ന്ക്ക് വെളുത്തുള്ളില്ലാം ഇഷ്ട അച്ചാർ
ഫ്രിച്ചാ കുതുറങ്ങാനല്ല
ആഹ് അതൊക്കെതന്നെയല്ലേ നമ്മടെ വാ വാപ്പള്ളന്നങ്ങനെ വാപ്പാക്ക് അതന്നെ ഇടണം ന്നിട്ട് അത് തൊലിച്ചുണ്ടാക്കലേന് പ്പ ബാപ്പ മരിച്ചീന്റെ ശേഷം ഞങ്ങള് ഉണ്ടാക്കലെന്നല്ല വാപ്പ ആഹ് ആഹ വാപ്പ
ഹസ്ബൻഡ് ഹസ്ബൻഡ് ന്റെ ഇപ്പ
ആഹ് പ്പ അതാ മറ്റേ കൊറോണ ടൈമിലെന്
സുഖല്ലാതായി അയില് പെട്ടതാ അങ്ങനെ മരിച്ചതാ
അല്ല കൊറോണ അല്ല ഞങ്ങള് ഞങ്ങക്ക് പണി തൊക്കെ എല്ലാർക്കും ഉണ്ടായിനി ഇവിടെ
പക്ഷെ എന്താ ടെസ്റ്റ് ചെയ്തോക്കിന് വാപ്പ ഷുഗറും പൊട്ടാസിയും ഇതൊക്കെ പെട്ടന് കൂടിയാണ്ടേ
ഉം അന്നൊക്കെ ഒരു ഇതേ യുന്നല്ലാ ക്വാറന്റൈൻ കൊടുത്തിറക്കങ്കല് ഒരു ഹോസ്പിറ്റലിൽ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊ ഒരു ടൈ ആടമിലേക്ക്കാരംല്ലേ.
ആണ് അന്ന് ഇവിടെ ഞങ്ങക്കൊക്കെ പനിണ്ടിട്ടോ. എടെ പുറത്തൊന്നും പോവാന്ന് കഴ്ചൂല ആ അവ പണിക്കൊന്നും. പോലില്ല മാപ്പിളെ പണിക്കൊന്നും പോകതൊ വിടെ ആ ടെയ് മേനി ന്നിട്ട് ഇതേപോലെ വാപ്പാനെ കൊണ്ടുപോയി വൈനാരം ഡോക്ടറെ കാണിച്ച് കൊടുന്. ഇൻസുലിൻ വക്കാൻ പറഞ്ഞു രവിലൊ ഇൻസുലിൻ വച്ച്. ചായക്ക കുടിച് ആയപോതിന്. ആയി കഴിഞ്ഞപ്പോ പിന്നെ വപ്പ മരിച്ചു ചൊയ്ത്. അങ്ങന ഇ അ സുഖന്നുംമ ഇല്ല ഇല്ലയോ അങ്ങിട്ട് പിന്നെ ആർക്കും വേ
ഉ അങ്ങനെയൊക്കെ ആ്പോ ഒരു സങ്കട ആ അന്ന് മരിച്ചോട് ക്കെന്നും ആളും വരില്ലായിരുന്നല്ലോ.
ആഹ അങ്ങനെണ്ട് എങ്ങിട്ട് എങ്ങനെ മരിച്ചന്ന് പറഞ്ഞിട്ട് എല്ലാർക്കും. ഒരു ഇത് ആയിരുന്നുട്ടോ ഇവിടെക്ക് വരണില്ല ആരും എന്നിട്ട് പിന്നെ ഡോക്ടർ വന്ന്. ഇന്ന നമ്മൾ എന്താ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യല്ലോ കൊറോണ ഉണ്ടോന് നോക്കല്ലോ.
നഗററിവ് വായപ്ളക്കാരും പിന്നെ ആൾക്കാർതായതല്ലോ
ആഹ അങ്ങനെ അറിഞ്ഞരയാണ് പിന്നെ ക അതന്താന്നോ എല്ലാർക്കും ഇനിക്ക് പനി മാപ്പൾക്ക് പനി ഉമാക്ക്. കുട്ടികക്ക് ഒക്കെ പനിയും വേദന അന്ന് എല്ലോടുത്തുണ്ട്. എന്നോട്ട് അങ്ങനെണ്ട് ഈ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ നിങ്ങക്കൊക്കെ പേടി നമ്മളെന്തോ മൂക്കിക്കുടൊക്കെ അല്ലേ ഇതാക്കല് അപ്പൊ ആ ടെസ്റ്റ് വിചാരിച്ചിട്ട് പേടി പോവാന് ആശുപത്രിക്കൊക്കെ. ടാ അങ്ങനേരിക്കും എന്താ ടെസ്റ്റ് ഞാൻ പേടിച്ച്യാ നിന്ന് അയ്ലാണ് വാപ്പാക്ക് ഇതായത്
ഞാനൊക്കെ ആ ടൈമിലന്ന് മ കോളേജിൽ ഞാൻ ഓപ്പറേഷത്തിനും വേണ്ടി പോയി അഡ്മിറ്റായ ആ ടൈമിലൊക്കെ ഇന്ന് കൊറോണേന്റെ ടൈമിൽ എനിക്കൊക്കെ എത്ര വട്ടം ഡെയിലി വന്ന് ചെയ്യുന്നവര് ഒന്ന് നെഗറ്റീവ് ആണ് പോലെ ടെസ്റ്റും കഴിഞ്ഞുംക്കെ നെഗറ്റീവ് ആവുമ്പോഴല്ലേ ഓപ്പറേഷൻ നടത്തുള്ളു അങ്ങനെ ഡയ ഇല്ലന്ന് പറയുമ്പോള രാവിലേം വൈന്നേരം ചെയ്യേന് എനിക്കൊക്കെ അവിടെ എത്ര വട്ട എടുത്തക്കന്ന് പറയാൻ ഇന്റ ടെസ്റ്റ് അന്ന്
ആഹ്
ഭയങ്കര ബുദ്ധിമുട്ടാണ് മുക്കിക്കൂടികെ അങ്ങനെ
ആഹ് ഇൻക് അതാൻ പേടി അപ്പ എനക്കൊക്ക പോകാൻ പേടിയാണ് ഈടെ ഞങ്ങള് പുറത്തൊന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനുള്ളതെ. ഈ ആശാവർക്കർമാർ ഓലോടൊക്കെ പറഞ്ഞാല് അവരോട് വിവരം കൊടുക്കണല്ലോ നമ്മള്.
ഉം
ഞങ്ങള് അവരോട്ന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ആരോ ഒക്കെ പറഞ്ഞ് അറിഞ്ഞി ഇവിടെ കൊറോണ ഓല് പുറത്തിറങ്ങാനില്ല കൊറോണാന്ന് ഓൽക്ക് പറഞ്ഞു നിന്നീന് ആൾക്കാര്.
എന്നിട്ട് മരിച്ചിട്ട് ആരും വന്നീലേ
ഇല്ല വിന്നീട്ടില്ല പിന്നെ ഡോക്ടറ് വന്ന് ടെസ്റ്റ് ചെയ്തരെ എല്ലാരും വ ല്ലൊടങ്ങിയത്
മയ്യത്തെ എടുക്കാന മയ്യത്തെ എടുക്കണ നേരത്തൊന്നും ആരുണ്ടായിട്ടുണ്ടാവില്ലോ അല്ലെ
ഇല്ലാ ആള് കൊറവേനു എല്ലാരും വേഗം വന്നും പോയ്ക്ക ആരും നിന്നിട്ടില്ല.
അന്ന് പിന്നെ ആള് കൂടാനും പാടില്ലല്ല തോനെ ആള് കല്യാണത്തിനും വിളിച്ച് നക്ക് അങ്ങനെ തന്നെ ഇരുന്നല്ലോന്ന്
ആഹ് പിന്നെ മയ്യത്ത് നിസ്കരിച്ചതൊക്കെ ഇവടുന്ന പള്ളിന്നൊന്നും നിസ്കാരല്ലേന്. ഇവടെ നമളെ മുറ്റത്ത് വെച്ചാണ് അങ്ങനെ
ഓരോരോ കാലങ്ങള് തിരിഞ്ഞും മറിഞ്ഞും ഇഞ്ഞങ്ങനെ
ആഹ് അതന്നെ പറഞ്ഞെത് പിന്നെ അന്നും മാപ്പള്ളന്നൊക്കെ ടി വി ഇണ്ടായിനി ഇവിടെ ഇപ്പൊ ടി വിയാണ് സാധനം ഇപ്പ ഇല്ല അപ്പൊ ടി വി അങ്ങനെ കണ്ടിരിക്കും
ആഹ് വാപ്പ വാർത്തിയായിട്ടും ഇപ്പൊ ഫുട്ബോളൊക്കെല്ലേ ഫുട്ബോളൊക്കെ ആയാ അപ്പം ഒറക്കെ വച്ച് ഞങ്ങൾ ഒറെക്കെ വെക്കണ്ടന്ന് പറഞ്ഞാല്
ആഹ് ഇപ്പോ ഒന്നുടെ ടി വി എല്ലാം അടിച്ചോ ഒയ്വാക്കിയോ
ടി വി താനെ കേടുണ്ട് കേടുണ്ടെയെ പിന്നെ മാങ്ങിയിട്ടില്ല
ഉം ഇപ്പ അയിന് ഫോൺ ഇണ്ടായപ്പോ ആർക്കും ടിവിം വേണ്ടല്ലോ
ആഹ് അതന്നെ
ആദ്യൊക്കെ എല്ലാ വീട്ടിലും ടി വി ഇപ്പോഴും ടി വി ഇണ്ട് ഇപ്പൊ ആർടേം ടി വി ഓൺ ആവില്ലന്നുള്ളു ഞങ്ങക്കൊക്കെ ഇണ്ട് അവിടെ അവിടെ ഞങ്ങക്കൊക്കെ എൽ ഇഡി മാറ്റേ പുതിയ സ്ക്രീൻ ടി വി അല്ലേ പഴയ പണ്ടത്തെ ടി വി അത് വലിയ ഇതെല്ലാം കളർ ടി വിണ്ട് ഇവിടെ വല്ല്യ ഇഞ്ചിന്റെ പക്ഷെ അതൊന്നുപ്പാ എ എന്നോ വർക്ക് ചെയ്യിച്ചതാ അപ്പോ നോക്കലേല്ല ഞങ്ങടെ ഡിഷ് ഒക്കെ അയിന്റെ മേലെകിടന്ന് തുരുമ്പ് പിടിച്ച് പുറത്ത് അടികെറക്കി അതൊക്കെ വിറ്റു ഇപ്പോ വല്യ ഡിഷ് ആയിനു വല്യ കൊണ്ട്ണ്ടാല്ലോ ചെറുതല്ലാതെ വല്യത് അതെരുന്നു എല്ലാ ചാനലും കിട്ടുന്നത് അതോക്കെ പിന്നെ ആരും നോക്കാതായിന്ന് അങ്ങനെ കിടന്ന് തുരുമ്പുടിച്ച് അതൊക്കെപോ വിറ്റു ആഹ് അപ്പ മറ്റേത് ആക്രിക്കാർക്ക് കൊടുത്തു ലാറി കയറ്റിട്ട് എല്ല കൂടോക്കെ കൊണ്ടോയിപ്പോ ടി വി അതെ ഇവിടെ ഇരികുണു മിപ്പോ അത് ഇപ്പത്തെ മോഡല് ടി വി ഒന്നും അല്ല അന്നത്തെ വലിയ ടി വിയ സ്ക്രീന് മറ്റേ ടേബിൾ മേലൊക്കെ വെക്കണേ ഇപ്പൊ ചുമരുമേൽ അവിടെ ഇവിടെ ഒക്കെ ഫിറ്റ് ചെയണ ഐറ്റം അല്ലേ
ആഹ് ആഹ് ഇവിടെ ഒരു മൂത്താച്ഛന്റെയുടെ ഇപ്പോ ടി വി ഓന് ഇതേ പോലെന്നെ ഓന് കേബിള് കുറെ അയിന് കട്ടാക്കിട്ട് ഓണക്കിട്ടില്ലേന് ഇവുടിപ്പോ ഫുട്ബോൾ ആയപ്ലെ കാണാന് വേണ്ടി ഓണാക്കി ആഹ് ഓണാക്കീനി അപ്പോ ഓണക്കിത് ഇപ്പ അങ്ങോട്ട് പോവും മക്കളൊക്കെ കാണാല് സ്കൂളില്ലെങ്കിയൊക്കെ അങ്ങനെ ആഹ് രാത്രിയും പിന്നെ സ്കൂളിലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ മക്കളൊക്കെ ടി വി കാണാനൊക്കെ പോകും സിനിമ കാണാനൊക്കെ
ഉമ് അടുത്തന്നെ ആവൂലെ
രാത്രി ഫുട്ബോളിന്റെ ആയിട്ട് പോവുമ്
മ്
മാപ്പിളേം വലിയ മോനും പീടിയ പോയി കാണല അവിടെ വല്യ മറ്റേ സ്ക്രീനൊക്കെ വെച്ചിന് ആഹ് ആയിക്കോട്ടെ എന്നാ
ശെരിയന്നാല്